അലോ?
കേക്കാവോ?
ആ കേൾക്
ആഹ ആഹാ.
എന്തോവുണ്ട് സുഖമാണോ?
ആഹ സുഖായിട്ടിരിക്കുന്നു. കുഞ്ഞുണ്ട്‌ മോന് ആ ഫുഡ് കഴിച്ച് മോനുണ്ട് ഒരു വയസവന് ഒറക്കിക്കോണ്ടിരിക്കുവായിരുന്നു.
ഒറ ഒറങ്ങിയോ?
ഒറങ്ങി ഒറങ്ങി ഫുഡ് കഴിച്ചോ? അ
ഫുഡൊക്കെ കഴിച്ച്.
ആഹ്.
ഉം
പിന്നെ. ഒരു മോനുണ്ട് മോളുണ്ട്. യു കെ ജി ഒന്നാം ക്ലാസ്സിലയിപ്പം സ്കൂളിൽ പോയേക്കുവ. മൂന്നേ കാൽ ആ ഒന്നാം ക്ലാസ്സിലായിക്കും. മോന് മെയിൽ ഒരുവയസ്സ് കഴിഞ്ഞു. ഉം ഉം അവിടെയോ?
എനിക്ക് രണ്ട് മക്കള് മോന് മെയ്യില് പതിനൊന്ന് വയസ്സായി. പിന്നെ മോളുണ്ട് മോൾക്ക് ഒക്ടോബർ ആവുമ്പോ പതിമൂന്ന് വയസ്സാവും. അങ്ങനെ രണ്ടു പേര് മോള് എട്ടാം ക്ലാസ്സില് പഠിക്കുവാ മോനാറ് രണ്ടാം ക്ലാസ്സി പഠിക്കുന്ന്. സ്കൂള് തൊട്ടടുത്ത അഞ്ച് മിനിറ്റ് പോയാമതി.
അ. കൊണ്ടുവിടുവാണോ?
ആ കൊണ്ടു വിടും. കൊണ്ടു വിടും വിളിച്ചോണ്ട് വരും. അത്ര നൂര അഞ്ച് മിനിറ്റ് വേണ്ട
ആഹ
ആണെങ്കിൽ അഞ്ച മിനിറ്റ് വേണ്ട അത്രേ ഉള്ളൂ ഡിസ്റ്റൻസ് ഞങ്ങളെല്ലാരും പഠിച്ച സ്കൂളാണ് ഞാനും ഞങ്ങള്ൾ മോന് മോനൊക്കെ ആയപ്പോ ഇപ്പോൊ ഫോർത്ത് ജനറേഷന ആായി ഞങ്ങ എല്ലാരരും അങ്ങനെ പഠിച്ച ഞാൻ പഠിച്ചു എന്റെറെ മമ്മി പഠിച്ചു എന്റെ മമ്മിയ എടെ മമ്മി ഓടിച്ചു അങ്ങനെ എല്ലാരും പഠിച്ച സ്കൂള് തൊട്ടടുത്ത് മാരേജ് ചെയ്തത് ഒരു ടെൻ മിനിറ്റ്സ് ഡിസ്റ്റൻസ് ഉണ്ട്
ആ ഓക്കെ
ഇപ്പ ഞൻ എൻന്റെ വീട്ടിലില്
ആ എന്റെ വീട്ടിന്റെ തൊട്ടടുത്ത സ്കൂള് ഞ ങ്ങളടെ വീ രണ്ടര കിലോമീറ്റർ വ്യത്യാസുണ്ട് പക്ഷ ഞാൻ പ്രഗ്നന്റ് ആയ ശേഷം പം അങ് സ്കൂൾ ബസ് വിട്ട് ആ സ്കൂട്ടറിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് അത്ര ദൂരേ ഉള്ളു
ആ സ്കൂൾ ബസ്സില ഇപ്പൊ പോന്നല്ലയോ
പ്രെഗ്നന്റ് ആയ ശേഷം നമ്മള് വണ്ടി എടുത്തില്ലായിരുന്നു പിന്നെ
ആഹ പിന്നെ വണ്ടി റിസ്ക
അന്നെ ആ കുഞ്ഞിനും കൂടെ നിർബന്ധം രാവില ക്കിയൊക്കെ വിടുന്ന സമയ ആവുമ്പോഴേ അതുകൊണ്ട് പിന്നെ ബ ാൻ കണ്ടിന്യൂ ചെയ്ത്
നടക്കാൻ തുടങ്ങിയോ
ഇല്ല പിടിച്ച്ു പിടിച്ച്ു നടക്കും
പിടിച്ചേ പിടിച്ചേ
ആ കൈ വിട്ടൊ ഒരു മിനിറ്റ് ഒക്കെ നിക്കും അല്ലാതെ ഉഹ
നിിയലിയോ കൃത്തിയായി ഇത് കൂടുന്നത് ഇനി പാട് കൂടുവാ
പച്ച ഒന്ന് മുട്ടയിലൊക്കെ നടക്കുന്ന സമയ ആയിരുന്നേങ്ക ഇപ്പ പറഞ്ഞ ഭയങ്കര പാടാവ അങ്ങങ് എഴിഞ്ഞ് അടുക്കളയിലൊക്കെ അങ്ങ് പോവാ ഓരോ സാനങ്ങള് പറക്കിയെടുക്കുക അതൊക്കെ തന്നെ.
നമ്മളാ ഉറക്കി എവിടേലും കെടത്തിയാ അവിടെ കെടന്നോളും. ഇനി അത് നടക്കത്തില്ല. ഇനി നമ്മള് പൊറവേ ഓടണം. എവിടെക്കെ കേറുന്നു. ഇഞ്ഞ് ഒന്നൂടെ നടക്കാൻ തൊടങ്ങി കഴിയുമ്പോഴ്ത്തേന് വലിഞ്ഞു പിടിച്ച് ഇനി എവിടേലും ഒക്കെ കേറും. നമ്മളും കൂടെ ഓടണം. ഇനി ഒരു രക്ഷയില്ല. ഒരു രണ്ട് വയസ്സ് വരെ അത് കഴിയുമ്പോ ഒര് ഇച്ചിരി ഒന്ന് മാറും. ഉം പറയാൻ പറ്റത്തില്ല.
ഇതിപ്പം ആ എമ്മേ മതി. അതെന്നെ എന്റെ എന്റെ വീട്ടിലാണെങ്കിൽ ഞങ്ങളുടെ അമ്മേടെ ഇരുന്നോളും. ഇവിടെ ഭയങ്കര നിർബന്ധമാന്ന്. എങ്ങോട്ടും പോകാനൊക്കത്തില്ല നമ്മക്ക്. ഉം അവിടെ ഇറങ്ങൻ പ്പോ കൊഴപ്പമില്ല. ഇത് മോളാന്നെങ്കി ഭയങ്കര നിർബന്ധമായിരുന്നേ രാത്രിയിലൊക്കെ പശേ മോനാണെങ്കി രാത്രി നമ്മടെ കൂടെ തന്നെ ഒറങ്ങി രാവിലെ നമ്മുടെണീക്കും.
ആ ഇവിടെ അങ്ങനെ തന്നായിരുന്നു ട്ടോ. മോള് പകല് കെടന്നങ്ങ് ഒറങ്ങും. രാത്രി ഒരു രക്ഷ ഇല്ലായ്രുന്നു. ഒരു മനുഷ്യനെ ഒറക്കത്തില്ല. നമ്മളിങ്ങനെ കൂടെ ഇരിക്കണം. എടുത്തോണ്ടിരിക്കണം. കയ്യിലിരിക്കും കെടത്തിയ അപ്പോഴ് കരയും. അങ്ങനെ എല്ലാരും മാറി ആ മാറി മാറിങ്ങനെ. പക്ഷെ മോന് ഒരു പ്രശ്നവേ ഇല്ല. നേരത്തേ ഇല്ല കിടന്നുറക്കിയ അവിടെ കിടന്നു ഉറങ്ങിക്കോളും ഇപ്പോഴും അങ്ങനാണ് ഇപ്പൊ നമ്മള് സംസാരിച്ചോണ്ടിരിക്കുവായിരിക്കും ആ മതിക്ക് ഇനി കിടക്ക ക്ക് എന്ന് പറഞ്ഞാൽ കിടന്ന് ഒരു രണ്ട് മിനിറ്റ് നമ്മള് നോക്കുമ്പോഴുത്തേനും ഉറങ്ങി കഴിഞ്ഞു ഒരു മിനിറ്റ് പോലും വേണ്ട കിടന്നു കഴിഞ്ഞാല് അപ്പോഴേ ഉറങ്ങും എന്ത് കളിച്ച വോണ്ടിരിക്കുന്ന അല്ലെ എന്ത് ചെയ്തൊണ്ടിരിക്കുന്ന് അതെല്ലാം കഴിഞ്ഞട്ട് ആ കിടക്ക് ഒത്തിരി സമയമായി അയിന് കിടക്കന്ന് പറഞ്ഞ് കിടന്ന് നമ്മൾ എന്തേലും ഒന്ന് ചെയ്തിട്ട് തിരിഞ്ഞു നോക്കുമ്പോ അവൻ ഉറക്ക പിടിച്ച് മോളിപ്പഴും പെടും അല്ല മോനേ ഇളയതാ ആഹ് മോളാ മൂത്തത് ആഹ് മോളിപ്പോഴും അങ്ങനാ ഉറങ്ങാൻ ഭയങ്കര ലേറ്റ് ആകും നമ്മള് നേരത്തെ പിടിച്ചു കി ത്തിയായെല്ലാം ഉറങ്ങാൻ ഇങ്ങനെ ഉറക്കം വരുന്നില്ല ഉറക്കം വരുന്നില്ലന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും ലാസ്റ്റ് എങ്ങനേലും എപ്പോഴേലും ഒത്തിരി ലേറ്റ് ആയിട്ടാ അവക്ക് ഉറക്കം വരുന്നേ
ആഹ് ആഹ്
അവനാണെ കട്ടില് കണ്ടാൽ മതി അപ്പൊഴേ ഉറങ്ങും
ഉം പിന്നെ
വേറെ വീട്ടില് വേറെ ആരൊക്കെയുണ്ട് അവിടെ
ഇവിടെ ഹസ്ബൻ്റ് ഒരു മോനാ ആന്നാന്ന് അച്ഛനും അമ്മയും ഞാനും മക്കള് രണ്ട് പേരും ഉം
ഹസ്ബൻ്റ് നാട്ടിൽ തന്നാണോ അതോ പുറത്താണോ ആണോ ആഹ് ഇവിടെം ഹസ്ബൻ്റ് പുറത്താ ഞാന് ഹസ്ബന്റിന്റെ വീട്ടി വീട്ടില് അവര് മൂന്ന് ആൺമക്കളാ ഹസ്ബൻ്റാ ഏറ്റവും ഇളയത് ഇവിടെ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാ ഞാ എന്റെ വീട്ടില് മൂന്നു പേരാ ആഹ് ചേച്ചി വേറെ സ് ഇത് ഇവിടെ ഇവിടന്ന് ഇവിടല്ല കുറച്ച് ദൂരയാ. ആഹ് പിന്നെ ബ്രദറ് അച്ഛാച്ചനും പൊറത്താ.
ആഹ്
പിന്നെ മ്മടെ പപ്പ മരിച് ചു പോയി. പപ്പ മരിച്ചിട്ട് ഒരു മൂന്ന് വർഷം ആയുള്ളൂ അപ്പം പപ്പ മരിച്ചപ്പോ മമ്മിയ ഒറ്റയ്ക്കായി. അങ്ങനെ ഞാാന ഇങ്ങോട്ടിങ്ങ് പോരുന്നെയാ. ഞാനേ ഉള്ളൂ അടുത്ത്. ഹസ്ബൻഡിന്റെ വീട്ടിലും പോകും ആ അല്ല ഹസ്ബൻഡിന്റെ വീട്ടിലെ പോവും അവിടെ അടുത്ത പത്ത് മിനിറ്റേ ഉള്ളൂ അപ്പോ ഇന്നലെ പോയാര്ന്നു ഇന്ന് പോയില്ല അങ്ങനെ ഒന്നിടെ വിട്ട് ഒന്നിടെ വീട്ടെ പോയിട്ട് രണ്ടിട ത്തേം കാര്യങ്ങളൾ നോക്കുന്നുണ്ട് ഓടി നടന്ന്
ആഹ് ഉം അടുത്തായൊണ്ട്
ആ് അടുത്തായോണ്ട് കുഴപ്പോല്ല നേരത്തെ പാടാ ര്ന്നു കേട്ടോ ഞാന് ജോലിയും കൂടെ ചെയ്യുന്നണ്ടായിരുന്നു
ആഹ്
ആ ഇപ്പഴാ റിസൈൻ ചെയ്ത് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു റിസൈൻ ചെയ്തിട്ട് അതിനുമ്പ് ഭയങ്കര പാടായിരുന്നു
ഉം
അപ്പൊ ഞാൻ നോക്കുമ്പോ മമ്മീ ഏജ്ഡായി വര്ന്ന് അപ്പൊ മക്കളുവായിട്ടെ പോന്ന് എനിക്കാണെ ങ്കില് യാത്ര ഇനി ഒരു രണ്ട് മണിക്കൂർ യാത്രെയ്താല എനിക്ക് ജോലി സ്ഥലത്ത്ന്ന് വീട്ടിൽ എത്താൻ പറ്റു അപ്പം ഡെയ്ലി അത്രയും ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൂടെ ഫോർ അവേഴ്സ് ആഹ് ഫോർ അവേഴ്സ് യാത്രെയ്യണം അങ്ങോട്ട് ഇങ്ങോട്ട് ആ അടു ത്തല്ല ഒരു രണ്ട് ജില്ല കഴിയും അങ്ങനെ അപ്പൊ പാടാണ് അങ്ങനെ ഇപ്പഴാ പോയി വരാൻ പാ ട മൂന്നൂസേ ഒള്ളു എനിക്ക് ഒന്നിട വിട്ട് തിങ്കൾ ബുധൻ വെള്ളിയേ ഒള്ളൂ പക്ഷെ ഭയ്ങ്കര പാട തിരിച്ച് വരുമ്പഴ്ത്തേന് ഒത്തിരി ലേറ്റാവും രാത്രിയെ പിന്നെ വന്നിട്ട് പുള്ളാര്ട കൂടൊന്നും ഇരിക്കാൻ പറ്റത്തില്ല ആ പഠിപ്പിക്കാൻ പറ്റ് ത്ത് ആഹ് അങ്ങനെ മോളാണേ ഇപ്പ ഹൈസ്കൂൾലും എത്തീലിയോ
ആഹ് ആഹ്
കഴിഞ്ഞ വർഷം ഞനങ് റിസൈൻ ചെയ്തു പിന്നെ എല്ല നല്ല ബാക്ക് പെയിനാ യാത് ത്രേ ബസ്സില് ഇത്രയും ടൈം ഇരുന്ന് പിന്നെ അവിടെ ചെന്ന് ഇരുന്ന് ഇതുപോലെ ഇരിക്കുവല്ലേ രാവിലൊട്ട് വൈകിട്ട് വരെ ഫുള്ള് ഇരി ക്കുന്നു തിരിച്ച് വീണ്ടും ഇത്രേം ടു അവേഴ്സേ വീണ്ടും ബസ്സലിരുന്നുവരുന്നു അങ് മടുക്കും പിന്നെ ബാക്ക് പെയിനും എല്ലാം കൂടെ ആയിട്ട് പിന്നെ അങ്ങ് നിർത്തിയത് പക്ഷെ ഇപ്പ ഇപ്പൊഴും ഒന്നും വീ ട്ടി ഇരിക്കാൻ നേരല്ല ഇപ്പഴാണെങ്കി നേരത്തെ ആണെങ്കിൽ ഞാനിങ്ങനെ പോന്ന ദെവസം അറിയാലോ അപ്പം ആ ദിവസങ്ങൾല് കൊഴപ്പവില്ല അന്നേ ഒള്ളു വിളിക്കാത്തത് ഹസ്ബൻ്റിനോവിടുന്നേ അല്ലെങ്കില് അവിടത്തെ പപ്പ ഇങ്ങനെ നമ്മളങ്ങോട്ട് ചെന്ന് കണ്ടോണ്ടിരിക്കണം നമ്മള് ചെന്നാ മതി വേറെ പ ജോലി പരിപാടിയൊന്നുല്ല നമ്മള് ചെല്ലിക വർത്താനം പറഞ്ഞിരിക്കു കുർച്ചു നേരം അവിടെ ഇരിക്ക പപ്പായ ഞാൻ അങ്ങന കാണണെ അപ്പൊ ഇപ്പൊ സ്ഥിരവാ ഇന്നലെ പോയി ഇന്ന് പോയില്ല ഇനി നാളെ പോണം അപ്പം ഡെയിലി നമ്മള് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും
ആ മക്കള് ഞായറാഴ്ച വരുവായിരിക്കും അല്ലിയോ
അയ്
മക്കളെ ഞായറാഴ്ച കൊണ്ടോവും അല്ലേ
ആഹ് മക്കളെ ഞായറല്ല വെള്ളി വൈകീട്ട് പോം വെള്ളി വൈകിട്ട് പോയിട്ട് ശനി വൈകിട്ട് ഇങ്ങ് തിരിച്ച് വരും ഞായറ് പിന്നെ പള്ളിയിലൊ ക്കെ പോണ്ടോണ്ട് ലേറ്റ് ആവും അല്ലെങ്കില് അവിട്ന്ന് വന്നാലേ അവിടുന്ന് പള്ളി വരണോങ്കി കൊർ ച്ച് ദൂരവുണ്ട് എനിക്ക് ആവുമ്പോ ഇവിട്ന്ന ആവുമ്പം അടുത്താ ഇതുപോലെന്നെ അഞ്ച് മിനിറ്റേ ഒള്ളൂ പള്ളിയിൽ പോവാൻ ആ അപ്പം അതുകൊണ്ട് സാറ്റർഡേ വൈകിട്ട് ഇങ്ങ് പോരും ആ അങ്ങനെ ഇപ്പം കാര്യങ്ങള് ഓടിച്ചോണ്ടിരിക്കുന്നെ
ഹഹ
മോൻ ഒറക്കവായോ നല്ലപോ ലോ ഇത് പിന്നെ എഴുന്നേക്കുന്ന എപ്പം എഴുന്നേക്കും നാലുമണിയൊക്കെ ആവുമ്പഴോ
ചേച്ചി മൂന്നേ മുക്കാലെക്കെ ആവുമ്പത്തേക്ക് വരും
ആഹ് ആഹ്
നമ്മള് കൂടെ കിടക്കുവാണെങ്കി അങ്ങ് കെടന്നോളും
ആഹ് ഉറങ്ങിക്കോളും അല്ലിയോ ആഹ് അപ്പഴേ എഴുന്നേക്കൂല്ലേ അപ്പം നമ്മുക്കിപ്പം ജോലി ഉണ്ട് എഴുന്നേറ്റ കൂടെ എഴുന്നേറ്റോ അയ്യോ ആ അത് കൊള്ളാം ആ ഇവിടെയും മൂത്ത് മൂന്നേ മുക്കാലാവുമ്പഴ പിള്ളാരെ വിടുന്നേ ഞാൻ പോയി വിളിച്ചിട്ട് വരും ആഹ് കൊറച്ച് ദൂരവല്ലേ ഉള്ളു ആഹ് പിന്നെ വന്നിട്ട് പിന്നെ കൊറേ നേരം ടീവിയില് ടി വിയിട്ട് കൊറച്ച് നേരം അവിടെ കാർട്ടൂണൊക്കെ കണ്ടിരുന്ന് അങ്ങനെ കൊറേ സമയം അങ്ങ് പോ ട്യൂഷൻ ഇല്ല ഞാനാ പഠിപ്പിക്കുന്നെ ഇപ്രാവശ്യം എനിക്കൊരു ഡൗട്ട് ട്ട് ഉണ്ടായിരുന്ന് ഇനി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെ ആയോണ്ടേ മോക്കെന്തേലും പഠിക്കും നമ്മള് പിന്നെ ഒന്ന് ഹെൽപ്പെയ്ത് കൊടുത്താ മതി
ആ ആ.
ആ അപ്പൊ അതുകൊണ്ടന്തേലും ഡൗട്ട് വരുവോ ട്യൂഷൻ വേണോന്ന് ചോയ്ച്ചപ പറഞ് വേണ് അമ്മ പറഞ്ഞന്നാ മതിയെന്ന്. ഇതുവരെ കുഴപ്പൊന്നുല്ല.
മ്.
അവ പഠിച്ചോളും മോനും പഠിച്ചോളും പക്ഷെ കൂടെ ഇരിക്കണം.
മ് ഇവിടെ ആ ഇവിടെ ഒന്നാം ക്ല ടയ്പെയ് യു കെ ലൊക്കെ ഞാന്നെല്ലാരോടും പറഞ്ഞൊടുക്കുന്ന ശേ ലാസ്റ്റ് പരീക്ഷയപ്പോത്തേക്കും കുഞ്ഞന്ന ഒരു വയസ് തെരങ്ങില്ലല്ലോ ഈ സന്ധ്യ ഏഴു മണിയൊക്കാവുമ്പോ അങ്ങട്ട് നിർബന്ധം തുടങ്ങും. പ്പൊ നമ്മളൊന്നും മയക്കിതുപോലെ കൂടെ കെടക്കുമ്പോ പറ നമ്മക്ക് പറഞ്ഞൊടുക്കാനൊക്കത്തില്ല. അങ്ങനെപ്പൊ ഒന്നാം ക്ലാസ്സില് ഞാനിതന്നെ അപൊർത്തെരു കൊച്ചിനെയും കൊണ്ട് ട്യൂഷൻ എടുപ്പിക്കുവാ എന്ന എന്നാലുതൊരു ദിവസം ഒരു വിഷയം പഠിപ്പിക്കൂ ഇത് അഞ്ച് ദിവ അഞ്ച് വിഷയം സബ്ജക്ടുണ്ടല്ലോ
ആ
അത് ബാക്കി നാലോണ്ണം ഞാനിന്ന് പഠിപ്പിക്കണം. പിറ്റേന്ന്ത്തേക്കള്ളത് പിറ്റേന്നേക് സ്കൂളിൽ ചോയ്ക്കത്തില്ലേ ആ ഈ ആഴ്ചയുള്ളു ഒരു-
പക്ഷെ കുഞ്ഞിത്രേ ഉള്ളോണ്ട് നമ്മക്ക് അയ്ന്റെ ബുദ്ധിമുട്ടുണ്ടല്ലോ കുഞ്ഞിനെ ഈ സമയത്ത് നമക്ക് പറഞ്ഞാ കേൾക്ക്‌ന്നേല്ലല്ലോ അവരുടെ കൂടെ നമ്മൾ നിൽക്കുന്ന സമയ
ഓ ആന്നാന്ന് മ്
അങ്ങനെള്ളപ്പോ അവർക്കത് പിടികിട്ടത്തുല്ല നമ്മള് പറഞ്ഞൊടുത്താ
ആന്ന് മ് ഇ
സ്ത്തേരിച്ച് പറഞ്ഞാലേ പറ്റു പ്രത്യേച്ച് ഈ ഫസ് സ്റ്റാൻഡേർഡ്ന്നക്കെ പറയുമ്പോ നമ്മള് അതനുസരിച്ച് ബേസ് കറക്റ്റയില്ലെങ്കിലേ
ആ അതാ
അപ്പടുത്ത കൊച്ചിങ്ങള്ടെ ശരിയാവത്തില്ല നമ്മൾ വിചാരിക്കും ചെറിയ ക്ലാസ് കൊയപ്പോള്ളൂന്ന് പക്ഷെ അങ്ങനല്ല ചെറിയ ക്ലാസാണ് നമ്മള് കറക്റ്റ് പഠിപ്പി ച്ചയിന്റതേ രീതി പോണ്ടേ ആ ബേസ് കിട്ടി കഴ്ഞ്ഞാല് കൊച്ചുങ്ങൾ അതനുസരിച്ച് പഠിക്കും. ഇപ്പം വായിക്കാനുലു അക്ഷരമാണെലും അക്ഷരം അവർക്ക് തറവായിക്കഴിഞ്ഞാല് പിന്നെകൊഴപ്പല്ല അപ്പൊ ആ ട്യൂഷൻ ട്യൂഷന് ഒരു വിഷയം പഠിപ്പിച്ച് കഴിഞ്ഞാ ബാക്കി വിഷയം ഹോംവർക്ക് കാണും ബാക്കി പഠി ച്ചോണ്ടോവാൻ കാണൂ അതെല്ലം നമ്മളിരുത്തി പഠിപ്പി
അതന്നെ അത അത് ഇവൻ മോനാണെങ്കില് നല്ല രീതി ഇരിക്ക്യണെങ്കി ആ ആ അല്ലെങ്കിൽ നിർ നിർബന്ധമാണെങ്കില് നമുക്ക് അവളേയും നോക്കാനൊക്കത്തില്ല ഇവനേം നോക്കാനൊക്കത്തില്ല.
ആ അത് ശരിയാ അത് ഭയങ്കര ബുദ്ധിമുട്ടാ ഞാനിവടെത്തന്നെപ്പൊ ഇത് മോന്റെ കൂടി ര്ന്നാൽ പഠിക്കും ആള് ഇത്രേ ആയിട്ടോ പതിനൊന്ന് വയസ്സായേ ആള് പഠിച്ചോളും. പക്ഷെ കൂടിരിക്കണം ഞാനവിടെയെ ആ മോക്ക് വേണ്ട അവള് തന്നെ പഠിച്ചോളും അവൾക്ക് വിഷയമേ ഇല്ല പിന്നെ ഡൗ ഡൗട്ട് വരുന്ന കാര്യം ചോദിക്കും.
ആഹ് ആഹ്.
പറഞ്ഞു കൊടുത്താ മതി ഡൗട്ട്ള്ളത് അവളിരുന്ന് പഠിചോള്ളൂ അവളെ നമ്മൾ ശ്രദ്ധിക്കേ വേണ്ട. എന്ന്ച്ചാ പഠിച്ചോളൂ നമ്മക്കൊറപ്പാ അറിയാത്തത് ചോദിക്കും അങ്ങനെ ള്ളു ഇത് അതൊന്നുല്ല ഞാൻ കൂടിരുന്നാൽ ഒക്കെ എഴുതും.